ഹലോ
ഹലോ കേക്കാവോ
കേക്കണുണ്ടോ
ആ ഇപ്പൊ എനിക്ക് കേക്കാം എന്തെടു ആ കേക്കാം കേക്കാം എന്തെടുക്കുവാ ആ ഞാൻ ഇതേ ചുമ്മാ ഇരിക്കുവാ ആ
ഉം മഴ ഉണ്ടോ അവിടെ
മഴ ഇന്ന് രാവിലെ മുതൽ അപ്പടി മഴയാണ് അവിടെയോ
ഇവിടെ നല്ല മഴയാ
ആ അത് തന്നെ നല്ല ആ പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു
ആഹ് അത് രാവിലെ എണീക്കാനെ തോന്നിയില്ല സ്കൂളിലൊക്കെ ആണെങ്കില് പോവാനെ മടിയാ
ആഹ് അത് ശരിയാ പിള്ളേരെ വിടാൻ നേരത്ത് ഞാനും ഓർത്ത് അള്ളാ പാവൊണ്ട് മ മക്കള് പോകുന്നല്ലോന്നോർത്തു പക്ഷെ ഇന്ന് വിടാതിരിക്കാൻ പറ്റൂലല്ലോ ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ആയില്ലേ
അതെ ഇനി നാളെ ശനിയും ഞായറും നാളെ അവധി ഉണ്ടല്ലോ
ആഹ് ആഹ് എങ്കിലും ഇപ്പം എൻ്റെ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ ആർട് ഫെസ്റ്റാ അതുകൊണ്ട് നാളെയും ഉണ്ട്
ആണോ
ആഹ് ആർട്ട്ഫെസ്റ്റ് നടന്നോണ്ടിരിക്കുന്നത് കൊണ്ട് നാളെയും കൂടെ ഉണ്ട് ഇന്നലെയും ഇന്നും നാളെയും ഈ മൂന്ന് ദിവസത്തേക്കാ
ആഹ് ആഹ്
ആഹ് അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര പാടാ ആ ചോറുണ്ണാൻ സമയം ആവുന്നേ ഉള്ളെടാ
ചായ കുടിച്ചോ രാവിലെ
ആ രാവിലത്തെ ചായയൊക്കെ കുടിച്ചു രാവിലത്തത് ഇപ്പം മക്കളെ സ്കൂള് തുറന്നതി പിന്നെ മക്കള് പോകുന്നോണ്ടേ നേരത്തെ
ആഹ് എന്നാ ഉണ്ടാക്കി രാവിലെ സ്പെഷ്യല്
ഒമ്പത് ഒമ്പതര ഒക്കെ ആകുമ്പോ ഇന്ന് എന്തായിരുന്നു ഇന്ന് പൂരിയും ഇറച്ചിക്കറിയുമായിരുന്നു
ആഹാ
സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല വല്ലോം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലേ ഉള്ളൂ
ആഹ്
പിന്നെ ഉ ഉച്ചത്തേന് ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ് മക്കക്ക് ചിക്കൻ പൊരിച്ചു കൊടുക്കുവാണെങ്കിൽ ഇഷ്ടവാ അപ്പോം ഞാന് ഓർത്ത് കൊറച്ച് ചിക്കൻ എടുത്ത് പൊരിക്ക എന്നിട്ട് ബാക്കി കുറച്ചെടുത്ത് ഒന്നും ചെയ്യാതെടുത്ത് ആഹ് ഫ്രിഡ്ജ് വെക്ക എന്നിട്ട് വൈകുന്നേരം മ മക്കൾ വരുമ്പഴ്ത്തേ നമ്മള് കടേന്ന് വാങ്ങ ത്തില്ലേ, ആഹ് ഉം നൂഡിൽസ് മുഴുത്ത നൂലുള്ള
ആഹ് ആഹ്
അത് വാങ്ങി വെച്ചിട്ട് എഹ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പഴ്ത്തേക്കും മക്കൾ വരുമ്പഴത്തേക്കും ചൂടോടു കൂടി ആക്കൻ. അപ്പൊ പച്ചക്കറി എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനുള്ള ക്യാരറ്റും, ക്യാപ്സിക്കവും അതെ ആഹ് പിന്നെന്താ ക്യാബേജും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം. ആഹ് ആ മക്കള് വരുമ്പഴ്ത്തേക്കും അതൊക്കെ ആക്കി കൊടുക്കാലോന്ന് ഓർത്ത് എറച്ചി കൊറച്ച് എടുത്ത് വെക്കാന്നോർത്ത് ഇങ്ങനെ ഇരിക്കുവ
ആഹ്
അതാവുമ്പ മക്കക്ക് സന്തോഷം ആയിക്കോളൂല്ലോ
അതെ വെറുതെ ഇരിക്കണ്ടല്ലോ ബോറടിക്കത്തില്ലല്ലോ
ആഹ് അത് ശെരിയാ പിന്നെ അതുവല്ല സ്കൂള് വിട്ട് വരുമ്പഴ്ത്തേക്കും ഭയങ്കര വെശപ്പുആയിട്ടല്ലേ വരുന്നെ
അതെ രാവിലെട്ടെ ഉച്ച വരെയാമ്പം ഉച്ചിക്ക് കഴിക്കുന്നല്ലേ ഉള്ളൂ.
ആഹ് അത് ശെരിയാ പിന്നെ ലെഞ്ച് ബോക്സിൽ ഇച്ചിരി ഇച്ചിരിയല്ലേ കൊണ്ടൊകത്തുള്ളൂ. അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ മക്കള് പിന്നെ വെശക്കുന്നേന്ന് പറഞ്ഞ് വരും.
എതും ഇല്ലല്ലോ.
ഇപ്പം കൊണ്ടുപോകുമ്പഴേ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആക്കിയിട്ട് കൊടുത്താ ഒടനെ പറയും കൂടുതൽ വച്ചേക്കണംകേട്ടാ കൂട്ടുകാരി പിള്ളേർക്ക് കൊടുക്കാനാണേന്ന് പറയും. അല്ലെങ്കി കിട്ടത്തില്ലാന്ന് പറയും. ഇപ്പൊ മക്കളെല്ലാം അങ്ങനെയാണല്ലോ
ആഹ് അവർക്കെങ്ങ
എല്ലാരും ഭയങ്കര ഷെയറൈയ്തൊക്കെയാ കഴിക്കുന്നെ ആഹ് ശെരി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അവര് കൊണ്ടരുന്നത് ഇവർക്കും ഇവര് കൊണ്ടിരുന്ന അവർക്കും ഹും പല വെറൈറ്റി സാധനങ്ങളല്ലേ കഴിക്കുന്നെ
അപ്പൊ ഭയങ്കര സദ്യ പോലെ ഭയങ്കര കറികളൊക്കെ
ആഹ് ഒത്തിരി കറികളും കാണും ശെരിയാ ഒത്തിരി ക വീട്ടിന്ന് ഒരു ര രുകറിയോ അല്ലെങ്കി രണ്ട് കറിയോ കൊണ്ടൊയാലും ആഹ് അവ്ടെ മ് പോയി കഴിയുമ്പോ സ്കൂളിൽ എത്തിക്കഴിയുമ്പഴ്ത്തേക്കും ഒത്തിരീം കറികൾ കാണും.
ആഹ്
പാത്രം നറയെ കറികള് കാണും. മക്കക്ക് ഭയങ്കര രസം ദെ ഇപ്പൊ നല്ല കാറ്റുവാ നല്ല കാറ്റും മഴയുവാ ഉം അതെന്നാ നല്ല തണുപ്പാല്ലേ ശെരി ക്കും പറഞ്ഞാ ജൂണിലെ മഴ ഇപ്പഴാ കിട്ടുന്നെ.
ആഹ് ജെ ജ ജൂണില് വല്യ മഴയില്ലായിരുന്നല്ലോ ജൂൺ തൊടങ്ങീപ്പ രണ്ടുസം മഴ പെയ് ത് പിന്നെ വല്യ അതിന് മഴയൊന്നുല്ലാരുന്നു
ആഹ് അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ ജൂണിലെ മഴ ഇപ്പഴാന്ന്.
ആഹ്
അല്ലെ അല്ലെങ്കി നല്ല മഴയും ഭയങ്കര വെള്ളപ്പൊക്കോം ഭയങ്കര ഇതല്ലാരുന്നോ.
അതെ ഈ തോട്ടിലൊക്കെ വെള്ളം പൊങ്ങുമ്പത്തേ ക്കെ പിള്ളാരൊക്കെ തോട്ടിലേക്കല്ലേ ഓടുന്ന തോട് കൊളം
ആഹ് ഭയങ്കര അ രസല്ലെ മക്കക്ക് മീൻ പിടിക്കാനും
ആതെ
പണ്ടെ പണ്ടക്കെ അങ്ങനെയാര്ന്നല്ലോ ആഹ് അത് ശെരിയാ മക്കക്ക് എ ലാ മ് അല്ലെങ്കി ഇപ്പഴ്ത്തെ മക്കളെന്നാ പൊറം കാണ്ന്നില്ല പൊറം ലോകം കാണാതെ ഫോണി ഫോണിൽ ഫോണി തന്നെ
അതെ എപ്പഴു ഫോണില്ലല്ലേ
ഫോണുപയോഗല്ലേ
ആഹ് ഫോൺ യൂസുവാ ഫോൺ അഡിക്റ്റാ ആയിപ്പെല്ലാരും ഗെയിമും ആഹ് ഫോൺ കളിയാ ഫോണി ഗെയിമായി യൂടുബായി വ്ളോഗായി
ആഹ് ഇപ്പൊ എല്ലാരും ഇൻഫ്ലുവൻസറും ഹ്ഹ്ഹ് വ്ലോഗർമാര് പിള്ളേര് പറയുമ്പഴ്ത്തേക്കും ഭയങ്കര രസല്ലേ മക്കൾക്ക്
ചുമ്മായിരിക്കുമ്പാതെ ഹലോ ഗയ്സ് വേറെ അ പിന്നെ ആ ചെലവരൊക്കെണ്ട് ഇടുമ്മേതേക്ക് നല്ല വ്യൂസ് അതില് ആഹ്
ഞാനിപ്പോ അത് ഞാനത് ചെയ്യാം പോവാണ് ഗൈസ് ഇത് ചെയ്യാം പോവാണ് നിങ്ങള് കണ്ടോ ഞാൻ കാണിച്ച് തരാ
രാവിലെ തൊട്ടേ തൊടങ്ങും എന്റെ ഡെയിൻ മൈലൈഫാണ് ഗയ്‌സ് ഇന്ന്
പിന്നെന്നാ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെയങ്ങാണ്ട് ഒർണൊണ്ടല്ലോ
കംസാനായിട്ടെടുത്ത് എറങ്ങും ആഹ്
ആ മക് ആ മക്കള് കൊറെ മേ
ഗെറ്റ് അണ്ടർ വിത് മി ആഹ്
ആഹ് ഗെഡ്റെഡി വിത്ത് മീന്നും പറഞ് കൊറേ അങ്ങനെ നടക്ക്ന്നാണാ ശെരിക്കും പറഞ്ഞാ ഒരു രസൊണ്ട് അതൊക്കെ കാണ്ന്നെ കാണുമ്പോ
അതെ പിന്നെ അത് പിള്ളാരക്കെ ഇട്ട് വയർലാ
മക്കൾക്കൊരു ഭയങ്കരൊരു രസവാ
ആഹ്
പിന്ന ചായ കുടിച്ചായിര്ന്നോ
ചായൊക്കെ കുടിച്ചരുന്നു ഞാനിപ്പിവിടെ എന്റെ ഒരു കസിന്റെ വീട്ടിലാ
അതെയാ
ആഹ് മഴയല്ലേ അപ്പൊ ഞാൻ രാവിലെ മഴ ഇല്ലാത്തപ്പോ ഇങ്ങ് പോന്ന് ഇവിട വന്നപ്പോ നല്ല മഴ
അതെയ ചോറൂണ് കഴിഞ്ഞില്ലായിരിക്കും
ഇല്ല ചോറൂണ് കഴിഞ്ഞില്ല
ഉണ്ണാൻ സമയായി വരുന്നല്ലേ ഉള്ളൂ അല്ലെ നിങ്ങളൊക്കെ നേരത്തെ കഴിക്കുന്ന ഏ
അല്ലല്ല തന്നെ ഉള്ള വീട്ടില
അല്ല ആമ് ഹസ്ബൻഡ് അവര്ടെ പേരന്സ് പിന്നെ മൂന്ന് മക്കള്
ആഹ് വല്യ കുടമ്പാണല്ലോ
വലിയ ഒരു ചെറിയൊരു ഫാമിലി
അതെ വറി കൊറേ ആൾ ൾകാരികുഞ് വീട്
അത് ശരിയ പണ്ടത്തെ അങ്ങനെയല്ലേ തറവാട്
തറവാട്ടി കൊറേ പേര് കാണും കുഞ് വീട് വാണ പിന്നെ പണ്ടൊക്കെന്നെഞാ വെല്യ വല്യ വീടല്ലേ നിറയെ ആൾക്കാര് കാണും.
ആ അത് ശരിയാട്ടോ പ ആ പക്ഷെ അതൊരു ഹേ. നല്ലൊരു ഇതായിരുന്നു
പക്ഷെ ഇപ്പോഴല്ല നമുക്ക് ഈഗോയായി പല പല വീടുകളായിഈ സ പ്രൈറ്റ് വീട് എടുക്കാറായി
ആഹ ഭയങ്കര ഇതായിപക്ഷെ പണ്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴി കഴി ക്കാനും ഒന്നുല്ല ഈ ചക്കയും മാങ്ങയും അങ്ങനത്തൊക്കെയ യിരുന്നു കൂടുതലും കഴി ആൾക്കാർക്ക് കഴിക്കാന് ഫുഡ് ആയിട്ട്
ആഹ ഇപ്പൊ പിസ്സ ആയി ബർഗർ ആയി
ആ ഇപ്പം മൊത്തം പുറത്ത് ന്ന് മക്കളോട് എന്താ വേണ്ടത് ശവർമ്മ അല്ലെങ്കിൽ ബർഗർ സാൻവിച് ആഹ മന്ദി അള്ളാ എനിക്കൊരു മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചുണ്ട് അവള് പറയുന്ന പാപ്പി മന്തി മതി ഇട്ട പാപ്പി പിള്ളേർക്കെല്ലാം മന്തി
ആഹ്
ഞാൻ പറഞ്ഞ എന്നും മന്തിയാലും കൊള്ളൂ ന്നില്ല നമ്മളായി പക്ഷെ എങ്കിലും ചക്കയും മാങ്ങിയൊക്കെ ഇവിടെ ചക്കയുണ്ട് അപ്പൊ നമ്മളത് വെക്കുന്നത് ചുമ്മാ വറുത്തും കൊടുക്കും ഉ വേവിച്ചും കൊടുക്കും പച്ചക്കും തിന്നും പഴു- തതും കഴിക്കും അതുകൊണ്ട് മക്കൾക്കിഷ്ടവാ
ആഹ് ആ
ക്കന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാ വാ അപ്പൊ ഞാൻ പറഞ്ഞ അള്ളാ ചക്കസിസൻ കഴിഞ്ഞല്ലോ ഇനി എങ്ങനെ ആ ചക്ക കാണുമ്പോൾ കൊതിയാണ് ഈ ഫോണിലൊക്കെ ഷോർട്സ് കാണു ല്ലേ ചക ചക്ക മുറിക്കുന്നേക്ക ഞാൻ പറയും അള്ളാ ചക്കസീസൻ കഴിഞ്ഞല്ലോ ഇഞ്ഞി ഉണ്ടായിരുന്ന നല്ലതായിരുന്നു എനിക്ക് വല്യ ഇഷ്ടട്ടോ ചക്ക
ഏ ചക്കപ്പഴം എനിക്കിഷ്ടവാ പുഴുങ്ങുമ്പം കഴി ഴികും എന്നാലും എനിക്ക് ചക്കപ്പയം ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പയം വെച്ച് പല പല പല സാധനങ്ങൾ ഉണ്ടാക്കാലോ
ആഹ് എന്തൊക്കെ ഐറ്റംസാ പണ്ടൊന്നും അങ്ങനെയൊന്നുല്ലായിരുന്നു ഒരു പുഴുക്കെ ആ അല്ലെങ്കി ചുമ്മാ വെറുതെ കഴിക്കുന്നു ആഹ് ആ ശരിയ ചാറ് ആയിട്ട് വെക്കും പക്ഷെ ഇപ്പ ഭയങ്കര ചക്കവടയൊക്കെ ഉണ്ടന്നു
അതെ എന്തൊക്കെ ഏഹ് പിന്നെ മറ്റ പുഡിങ് ചക്ക പുഡിങ്
ആ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ ഫോണിൽ കൂടെ കാണുന്നേ ഉള്ളൂ
അ ചിലവരുണ്ടാക്കുമ്പോ ശരിയാകും ചിലവരുണ്ടാക്കുമ്പോ ശരിയാവത്തുല്ല
അത് ശരി എല്ലാവരു ഇതല്ലേ നമ്മള് തന്നെ എന്നും ഫുഡ് ഉണ്ടാക്കിയാലും എന്നും ഉണ്ടാക്കുന്ന സാധനമാണെ തിലും ചെലപ്പ ഉണ്ടാക്കുബം എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിക്കത്തില്ലേ
പഴേ പിന്നെ അതൊണ്ടാക്കുമ്പ ശരിയാവണന്നുണ്ട് ആദ്യമായിട്ട് ഉണ്ടകുമ്പോ ശരിയാവണന്നില്ല എല്ലാം ശരിരാവണം ഏന്നുണ്ടോ ഇല്ലല്ലോ
അത് ശരി എന്നന്നും ശരിയാവണെന്നുണ്ടോ എന്നില്ല എങ്കിലും നമുക്കൊരു അള്ളാഇന്ന് ശെരിയാവോ ആരെങ്കിലും വരുന്ന ദിവസം ആവുമ്പോൾ നമുക്കൊരു മന
ടെൻഷനാ ആഹ്
നമ്മളുണ്ടാക്കുന്ന സാധനം അവർക്ക് ഇഷ്ടപ്പെടോ നല്ല ടേസ്റ്റ് ആയിരിക്കുവോ ആ ടേസ്റ്റ് ആയിരിക്കും അവരുടെ ടേസ്റ്റിനൊത്തായിണോ നമ്മള് ആക്കുന്നത് അങ്ങനെയൊരു ഇത അവർ എല്ലാരുടെ മനസ്സിലും ഉണ്ടാവും നമ്മുടെ മനസ്സിലും ഇണ്ടാവും എല്ലാം ആക്കി വെ ആ വെക്കുന്നവർക്കും ഒരു പാടല്ലേ നമ്മൾ വാട്ടിലാവകുമ്പോഴത്തേക്ക് നമക്കറിയാം എല്ലാവാരും വരുമ്പോഴത്തേക്കും നമ്മൾ ആക്കുമ്പം എല്ലാം ഇഷ്ടപ്പെടുവോ നമ്മൾ ഉണ്ടാക്കിയ ശരിയാ
ക് എല്ലാരും ടേസ്റ്റ് മനസ്സിലാക്കി ഉണ്ടാക്കി വരുമ്പത്തേക്ക് എല്ലാർക്കും
ഒരാൾക്ക് ഒരണ്ണം ഇഷ്ടപ്പെടുവാണെങ്കി മറ്റേ ആൾക്ക് അതിഷ്ട്ടപ്പെടത്തില്ല
അതെ
ആഹ് പയങ്കര പല പല പല ടേസ്റ്റുകളാണല്ലോ ഓരോരുത്തർക്കും
അതെ എല്ലാര്ടേം ടേസ്റ്റ് ഒത്ത് വരണ്ടെ
അത് നേരാ ശെരിയാ എന്നാ ഓക്കെ ആയിക്കോട്ടെ
അയ്യോ പിന്നെന്തൊക്കെണ്ട് വിശേഷങ്ങൾ
ആയിക്കോട്ടെ ശെരി എന്നാ
ആഹ് ആഹ്